ക പ്രോഗ്രസ് ഇള് പോന്നിട്ടില്ല
ഹലോ കേക്കാം വയ്യാ
ഹലോ പരാ ഹലോ ആ കേൾക്കുന്നു ആ ഇപ്പൊ കേക്ക സുഖട്ടിരിക്കുന്നാ
സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു എന്ത ചോറ് കഴിച്ചേ ചിങ്ങ എഴുന്നേറ്റതേ ഉള്ളൂ ഹലോ
ചോറ് കഴിച്ചിട്ട ഒന്ന് കിടന്ന് ഇല്ലേ
ഇപ്പ കഴിച്ചതേ ഉള്ളൂ
ആ ഇപ്പൊ ചോറ് കഴിച്ചച്ച് ആ ചോറ് കഴിച്ചിട്ട് എഴുന്നേറ്റുള്ളൂ ഞാ വിയരിച്ചേ ചോറ് കഴിച്ചിട്ട് ഒരു ഉച്ചയ്ക്ക്റ പോണ്ടല്ലതാണ് ആ ഞങ്ങ ജോറന്നലേറ്റായിട്ട കഴിച്ചത് മാർക്കറ്റ് പോയി മീനൊക്കെ വേടിച്ചോണ്ട് വന്ന് ട്ടാ കറി വെച്ചത്
ആ മാർക്കറ്റ് പോവോ മീൻ മേടിക്കാൻ വേണ്ടി
ശെരിക്ക് പോയിട്ട് നമ്മള് പച്ചക്കറിയും ഫ്രൂട്ട്സ് ഉം എല്ലാം കൂടെ പോയി മേടിക്കും അങ്ങനെ ഇന്നാ പോയത്. പോന്ന നമ്മുടെ മാർക്കറ്റ്ന്ന് പറഞ്ഞാല് പന്ത്രണ്ട് മണി കഴിഞ്ഞ് മീനൊക്കെ വരും മീനും, ഫ്രൂട്ട്സും, വെജിറ്റബിൾസും എല്ലാം വരും. ആ നല്ല ഫ്രഷായിട്ട് കിട്ടും പിന്നെ ഫ്രഷായിട്ട് കിട്ടും വെല കുറച്ച് കിട്ടി
ആ ഓക്കെ
കൊണ്ട് വാരി വെക്കുവാണ്
ആ പക്ഷെ പക്ഷെ വീട്ടി വന്ന മീനൊക്കെ വെ- ട്ടണ്ടായോ
ആ നമ്മക്കല്ലേലും ഇവിടെവെട്ട് നമ്മള് വീട്ടി വന്ന് മീൻ വെട്ടിയാണ് വെക്കുന്നത്. വെട്ടി അങ്ങനെ കൊടുക്കാറില്ല ഇവിടെയൊന്നും.
ഇല്ലല്ലേ ആ അങ്ങനെ
നിങ്ങക്കൊക്കെ അങ്ങനെ വെട്ടിക്കിട്ടുവോ ആ നമ്മ- ടെ ഏരിയലൊന്നും വെട്ടി കിട്ടത്തില്ല നമ്മള് പിന്നെ വല്ല്യ മീനൊക്കെ പിന്നെ വല്ല്യ ചൂര അങ്ങനെയൊക്കെ ആന്നെങ്കി അവര് പറഞ്ഞ വെട്ടിക്കൊടുക്കും വല്ലാതങ്ങനെ വെട്ടിക്കൊടുക്കാറില്ല നമുക്കല്ലാതെ ഇങ്ങ- അവര് ഒന്ന് സൈ വണ്ടില് കൊണ്ടുവരും മീൻ ആ നിങ്ങക്ക് അവിടൊക്കെ നമുക്ക് ഇങ്ങനെ രൂപക്കാണ് കൊടുക്കുന്നത് നൂറ് രൂപ ഇരുന്നൂറ് രൂ അങ്ങനെ നമക് നിങ്ങക്ക് തൂക്കിയല്ലെ കൊടുക്കുന്നെ ആ നമുക്ക് പിന്നെ അല്ലാതെ ഷോപ്പ് ചെന്ന് വേടിക്കാന്നെ തൂക്കിയന്ന് കൊടുക്കുന്നെ
കൊടുക്കുന്നെ ആ ഓക്കേ
ഫ്രഷ്മീനൊക്കെ കിട്ടോ നിങ്ങക്ക്
ഓ ഫ്രഷ് കിട്ടും ഫ്രഷ് വിളിച്ച് പറഞ്ഞാ മതി അവര് വൃത്തിയാക്കി ഇവിടെ കൊണ്ടന്ന് തരും
ഓ ഓ ആ ആഹ് ആ എന്ന്ട്ട് ആ ഒരു ജോലി ഇല്ലേ അന്നേരം വേസ്റ്റ് കളയാനും ഒന്നും ബുദ്ധിമുട്ടില്ല
ബുദ്ധിമുട്ടാ ആ പിന്നെ അന്നേരം അവരോട് വിളിച്ചു പറഞ്ഞാ മതി വിളി ച്ച് പറഞ് കഴിയുമ്പം ഇന്നതൊക്കെ മീൻ വരു എന്നുള്ളത് നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരും അപ്പം നമുക്ക് വേണ്ടിയെ മീൻ ഏതാന്ന് ഏത് വെട്ടിത്തരണോന്ന് പറഞ്ഞാ അവർ വെട്ടിത്തരും എക്സ്ട്രാ ആ എക്സ്ട്രാ കൊടുക്കണം
നമ്മള് പണ്ട് കുറച്ചാൾ ചെന്നൈല്ലായിരുന്നു ആ അവിടെയക്കെ എങ്ങനെയായിരുന്നു വെട്ടിയ ട്ടന്ന കൊടുക്കുന്നെ ഏത് മീൻ മെടിച്ചാലവര് അത് ഫ്രഷ് കിട്ടത്തില്ല നല്ലത് തേ ഇല്ല ഹേ ആ എപ്പോഴെങ്കിലും ആയിരിക്കും ഫ്രഷ്മീനൊക്കെ കിട്ടുന്നത് പിന്നെ നമ്മളങ് കഴിച്ചതങ് അഡ്ജസ്റ്റ് ത്തൗ അത്രേ ഒള്ളു നമക്കൊക്കെ മീനില്ലാതെ പറ്റാത്ത ആൾക്കാര ആ നമ്മുക്കൊക്കെ മീൻ കഴി ക്കാതിരിക്കാൻ പറ്റ് അല്ലങ്ങനെ ഹ് ആ ഉം നിർബന്ധ ഇല്ല എന്നാലും
എന്നാലും ഉം അത് ശരിയാ ചോറിനൊരു രുചി വേണെങ്കിൽ അതും കൂടെ വേണം
നമുക്ക് ആണേ മീൻ ഡെയിലി കഴിച്ച ചെൽമടക്കത്തിലല്ലേ പക്ഷെ ചിക്കൻ ആന്ന് രണ്ട് ദിവസം കഴിച്ച് മൂന്നിന്റെ ഒന്നായി നമുക്ക് ഇഷ്ടം ഇഷ്ടപ്പെടതി മടുക്കത്തില്ലേ മടുക് മടുക്കും ഒരു ദിവസം ഒരു ദിവസം ഒക്കെ ടെസ്റ്റോ ഒഴുകിട്ട് ഒറ്റേ ദിവസകുടാവുമ്പോ കുഴപുല്ല മൂന്നാമത്തെ ദിവസം കൂടാവുമ്പോ നമക്ക് പറ്റത്തിലല്ലേ ആ മടുപ്പാവും പക്ഷെ
അപ്പ കൂട്ടാനായിട്ടൊരിഷ്ട
പക്ഷെ എ മീനാണെ എങ്ങനെ നമുക്ക് മടക്ക അതില ഏത് മീനായാലും ആ നമ്മക്ക് മടക്കൂല ആ ഞമ്മള ഇപ്പഴും ചിന്തിച്ചിട്ടില്ലേ
ഇല്ല ഞാനിങ്ങനെ ഓർക്കും ചിക്കനൊക്കെ എനിക്ക് ഇഷ്ട ഇഷ്ട്ടമേ അല്ല ഇ പ്പം പിന്നെ മേടിക്കും എന്നാലും പിള്ളാർക്ക്
ആ പിള്ളേർക്കതാ ഇഷ്ടം എനിക്കും മേടിക്കണൊന്ന് മേടിച്ചാലും ഞാനും അങ്ങ് ഒരു നേരമൊക്കെ കഴിക്കും ഉച്ചയെ ക്കെ കഴിച്ച് രാത്രിലാണ് നമുക്ക് അത്ര ഇഷ്ടല്ല പിന്നെ കഴിക്കും നമ്മള് വേവിച്ച് വെച്ചത് കൊണ്ട് കഴിക്കും അത്രയുള്ളൂ
ആ ഞങ്ങള് ഉച്ചക്ക് ചോറിന്റെ കൂടെ എറ എറച്ചിയൊന്നും കഴിക്കുല്ല വേണ്ട വൈകുന്നേരം ചപ്പ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പളേ ഈ ചിക്കനും ഒക്കെ കഴിക്കലൊള്ളൂ
ഓ ഓ അങ്ങനെയാണ് ഓ നിങ്ങള് നി ആ നിങ്ങളടെ സൈഡിലോട്ട് ക്കെ അങ്ങോട്ട് എല്ലാം ഇങ്ങനെയാണ്
ഓ ഇല്ല ചിലരൊക്കെ കഴിക്കും കെട്ടൊ ആ ഞങ്ങക്ക് അങ്ങനെ വേണെന്നില്ല ന്നില്ല ചോറിന്റെ കൂടെ
ആ നാളെ ആഹ്
അങ്ങനെ അങ്ങ് പോകും ഉം ഇല്ല ഞങ്ങളടെ ഇവിടെ ടൗൺ ആണ് ണേ
ആ വ ഇതെല്ലാം മേടിക്കണം ഓ സത്യം അതെല്ലേ കറക്റ്റ് അതെല്ലേ മീ മീനൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവരാമന്നറ
അതെ ആ ഓ ഒരു സാധ ധനം എടയില്ല അങ്ങനെ നമുക്ക് വെക്കാനൊന്നും
ഒന്നുംഇല്ല ഓ പച്ചക്കറിയില്ല നമുക്കൊക്കെ വീട്ടിലൊക്കെ പച്ചക്കറിയെക്കെ അത്യാവശ്യമൊണ്ട്
എന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു അവിടെ ഇതെല്ലാം ഉണ്ട് കപ്പയും ആഹ് എല്ലാ സാധനങ്ങളും ഉണ്ടായി
ആഹാ ആ ഇപ്പം ച ക്കയും മാങ്ങേടെക്കെ സീസണല്ലെ ഇഷ്ടം പോലെ ചക്ക മാങ്ങ ആ എല്ലാം ഉണ്ട് ആ ഇഷ്ടം പോലുണ്ട് ചക്കയും മാങ്ങയും നമുക്ക് അത്യാവശ്യം നല്ല പച്ചക്കറികളും ഉണ്ട് ചക്ക മാങ്ങ തേങ്ങ
ആ എല്ലാം ഒണ്ടല്ലേ
ആ പപച്ചക്കറേളന്നെ എൽ അയ് ചീര മു രിങ്ങേല അതൊക്കെ ഉണ്ട് പച്ചമുളക്അങ്ങനെ അത്യാവശ്യ ഒള്ളൊതൊക്കെ ഉണ്ട് ആ ഉണ്ട് ഉം ആ ഒരു ദിവസം ഒന്നും രണ്ടു ദിവസമൊക്കെ ഒന്നും ഇല്ലെങ്കിലും പറമ്പിലൊക്കെ ഇറങ്ങിയാലെന്തേലൊക്കെ കാണും ഈ വഴക്കൂമ്പ് വ മ് വാഴയുടെ പൂവില്ലേ വാഴ പൂവ് ഉം ആ എന്നിട്ട വാഴ തണ്ട് തണ്ട് അൽ നിങ്ങളെന്താ പറയുന്ന വാഴവാഴ വാഴപ്പിണ്ടി വാഴ പ്പിണ്ടി ആ തോരൻ വെക്കോ
ആ വീട്ടിലമ്മയൊക്കെ വെക്കുവാരുന്നു എനി ക്കറിയത്തേ ഇല്ല ആ വീട്ടില് ആവീ ഇതെല്ലാ ഒണ്ടായിരുന്നു അപ്പൊ അമ്മ ഇതൊക്കെ കറി വെക്കുവായിരുന്നു വാ ഴപ്പിണ്ടി ചേമ്പ്
ഓ ഓ ഓ ആ
പിന്നെ ഒരുപാടൊണ്ടാരുന്നു വീട്ടില് എല്ലാ സാധനോം ഒണ്ടാരുന്നു അന്നേരവേ
അഹ ആ ഹാ ഹാ ഹാ ഹാ
പിന്നമ്മക്ക് വയ്യ ത് കാരണ ഒന്നും
ഇവിടെ നമുക്ക് അമ്മയുണ്ട് അമ്മെ ഹസ്ബന്റിന്റെ അമ്മയുണ്ട് അമ്മ എല്ലാ അരിഞ്ഞു തരും വാഴപ്പിണ്ടിയിം അങ്ങനത്തെ ചക്ക അങ്ങനെയൊക്കെ ഉള്ള എല്ലാ എല്ലാരി അതൊക്കെ ഇഷ്ടാണ് പുള്ളിക്കാരിക്ക് അതൊക്കെ ചെയ്യാൻ ഭയങ്ക ഇഷ്ടാണ് ഏജ്ടാണ് ന്നാലും എല്ലാം ചെയ്യും
എന്നാലും ആ വീട്ടില ഇതുപോലെ ഒരുപാട് ഏലക്കറികളൊക്കെ അമ്മ വീട്ടില് ചീര ണ്ടായിരുന്നു ഒരു പച്ച വേലിച്ചീരന്നും പറഞ്ഞ്
ആ അറിയാം റിയാം റിയാം അതൊക്കെ ഇപ്പം കാണാനേ ഇല്ല ആ ആ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അതൊക്കെ അപൂർവ്വ പണ്ടൊക്ക ഈ ഇപ്പൊ എല്ലാടം മതിൽ കെട്ടി വല്ലേ മതിലല്ലേ പണ്ടെല്ലാടം ഉം വേലിയല്ലായിരുന്നൊ അങ് വെക്കും പിന്നെ അതിങ്ങനങ് പടന്ന് പടന്ന് പോവല്ലേ ഒരിടത്ത് വെച്ച ഏത്ത് കൂട്ട് നിറഞ്ഞു നിക്കും തോരൻ വെച്ചാലും നല്ല ടേസ്റ്റാ
നല്ല ടേസ്റ്റാ കറക്റ്റ്
നിങ്ങൾക്കേ പിന്നെ ഈ ഗ്രോ ബാഗിലൊക്കെ വെച്ചൂടെ ചീരയൊക്കെ
ഞാനുണ്ടല്ലോ യവിടെ മണ്ണ് വെ ച്ചിട്ട് ചട്ടിക്കകത്തൊക്കെ വെച്ച് നോക്കും പക്ഷെ അങ്ങോട്ട് ഒന്നും ശരിയാവണില്ല
നമ്മള് മണ്ണിൽ നമ്മള് എല്ലാം ഗ്രോ ബാഗിലാ വെക്കുന്നെ ഗ്രോ ഗ്രോ ബേഗ് ഒന്നും ഇല്ലേ ബക്കറ്റ് പൊട്ടിയത് അങ്ങനെക്ക ചാക്ക് ഗ്രൊ അങ്ങനെ പക്ഷെ അതൊക്കെ ഒരു പ്രാവശ്യം വച്ച് കഴിഞ്ഞാ പിടിക്കും
എവിടെയാണോ ഈ ടൗൺ ആയതുകൊണ്ട്
ആ പൊളൂഷ നക്കെ ല്ലേ വണ്ടീടെ ആയാലും അതൊക്കെ ചൂടു ഒക്കെ ആയിരിക്കും മ് നമ്മള് ഞാൻ മുളകൊക്കെ പച്ച മുളകോ പച്ചമുളുകോ ഒക്കെ ചാക്കക്കിനകത്തുകൊണ്ട് വെച്ച അത് അങ് പിടിച്ചോളും ഒരു പ്രാവശ്യം കൊണ്ട് ന ട്ടാ പിന്നെ ആ ചാക്ക് കുറെ നാൾ കഴിയുമ്പ ചാക്കങ്ങ് പൊത്തു പോകുവല്ലേ കൊത്ത് പോകുമ്പഴേ ഒള്ള് മഴത്ത് ആ പിന്നെ മണ്ണ് തന്നെ
ഇതെല്ലാം വെച്ചിട്ടൊന്നും അങ്ങോട്ട് ശരിയാവ്ണില്ല ഒരു തക്കാളി വെച്ചെന്നാൽ ഒര് കുറച്ച് കായ ഉണ്ടാകും പിന്നെ അതങ്ങ് പോവാ വെയില് വരുമ്പത്തേന് ഉണങ്ങി അങ് പോവും
ഓ അത്രയും വെയിലാണ് തക്കാളിക്ക് ഭയങ്കര അതിന്റെ തണ്ട് ഭയങ്കര സെൻസിറ്റീവ് എന്തെങ്കിലും ചെർ ഞമ്മള് ഈ പൂവൊക്കെ അങ് പൂത്തൊക്കെ വരുന്ന കാണുമ്പോൾ നമ്മള് കുറച്ച് വെള്ളമൊക്കെ തോനെ ഒഴിച്ച അത് അങ്ങ് അഴുകി പോകും അതിന്റെ തണ്ട് ഭയങ്കര സെൻസി റ്റീവല്ലേ ആ ആ ആ വല്യ കെയറൊന്നും കൊടുക്കണ്ടാത്തതാ ക്കെ വല്യ കെയറന്നല്ല ഓവർ കെയർ കൊടുക്കര്ത്
ഉം ഹും ഹും
കെയറൊക്കെ കൊടുത്ത് കഴിഞ്ഞ അങ് ഓ ആ പച്ച മുളക ക്കൊരണ്ണം കൊണ്ട് വെച്ചാ അങ്ങ് പിടിച്ചോളും
അതാ എനിക്കും അറിയത്തില്ലാത്തെ ഇപ്പളും ഞാൻ വെച്ചിട്ടുണ്ട്. കൊറെയൊക്കെ കിളുത്ത് വരുന്നുണ്ട്. പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ കായായിട്ടില്ല. ഒരു കുറച്ചു പൊക്ക ആയിട്ടേ ഉള്ളൂ. ന്നവിടെവിടെ എല്ലാം ഞാൻ കൊണ്ടോയി കുഴിച്ചിട്ട്
ആഹ് ആണല്ലേ അം പക്ഷെ പച്ചമുളകെ ക്ക നല്ല വെയില് വേണം.
അത് നല്ല എല്ലാടത്തും ചുറ്റിനും വെയിലാ.
ആന്ന്
തണലുള്ള ഒരിടവും ഇല്ല.
ആഹ് ആഓ സിറ്റി ഏരിയല്ലേ. ടൗൺ ഏരിയ ആവുമ്പോ പിന്നെ അങ്ങനാന്നല്ലേ.
തണലെന്ന് പറയാനൊന്നുല്ല ചുറ്റിന് മരമൊന്നുമില്ല. പുറകുവശത്ത് മാത്രേള്ളൂ മരഉള്ളത്.
ആ ഹ ഹാ ന്നിട്ട് ചൂട് കൂടിയിട്ടും കുഴപ്പം അവു അന്നര അപ്പ നിങ്ങൾക്ക് ഈ ചൂട് സമയത്തൊക്കെ ഭയങ്കര കഷ് ടാര്ന്നലെൽ
ഓഹ് എന്റ മ്മോ എൻ വീട്നക ത്തിരുന്നാ നമ്മള് പുഴുങ്ങിയിരി ക്ക്ന്ന പോലെ ഇരിക്കും. ഹ് ഹ് അല്ലല്ല
വീട് തന്നെ ആ ഓ അത്രയും ചൂ ടാണ്. അയ്യോ ഒരു മരവു ഇല്ലാത്തട്ത്തൊക്കെ ചെന്നാൽ നമു അറിയാ അവസ് നമുക്ക് നാല് സൈഡും മരങ്ങളാണ്. ആ അതൊണ്ട് വല്ല്യ ചൂടാന്ന് പറഞ്ഞെങ്കിലു നമു വീട്ടിലിര്ന്നാലും ജനലൊക്കെ തൊർ ന്ന്ട്ടാലും നല്ല കാറ്റ് വരും ബാക്ക് സൈഡിലോട്ട് ആഹ് ആഹ് ശെരി. മരങ്ങളൊക്കെ ഉണ്ട്. അ പിന്നെ വേറെ എന്താണ് ട്രിപ്പ് ഒ ക്ക പോവാറ്ണ്ടോ?
ട്രിപ്പ് പോ പോയി അവധിക്കൊന്ന് പോയര്ന്നു ആഹ് വലിയ ട്രിപ്പ് ഇപ്പന്ന് പറയാനൊന്നും മേല കുറച്ചടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ചുമ്മാതയ ഒന്ന് ഒന്ന് കറങ്ങി തിരി
പക്ഷെ ചൂട് സമയണ്ട് ചൂട് കാരണം പോകാൻ പറ്റത്തില്ലല്ലേ പിന്നെ ഇപ്രാവശ്യം മഴ
ഉ ആഹ മഴയ നേരത്തെേത് ത്തി
നല്ല പ്രശ്ംൂ അത് കാര്യമായി അല്ലേ നമ്മളൊക്കെ പുഴുങ്ങി പോത്തില്ലായിരരുന്നു ൂ അത്ര അന്നലെ മഴ വന്നു ഇപ്പ ഇപ്പ മഴ വന്നാ നി ഞങ്ങക്ക് ഇന്നല ഇന്ന് ഇന്നും മഴയില്ലെങ്കിൽ ഇന്നും നല്ല മൂടി കിടക്കുവാണ്
ഇന്ന് മൂടിയിട്ടില്ല കേട്ടോ ഇന്നലെ മ ഞാൻ നോക്ക ഒക്കെ മഴ തന്നെയായിരുന്നു ുന്ന ഇന്ന് വെയിലാ ഇപ്പൊ നല്ല വെയില്
ഞങ്ങക്ക് ഉച്ച വരെ വലിയ കുഴപ്പമില്ലാത്ത വെയിലുണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴേന് മൂടലായി അ രാത്രി മഴ കാണുമായിരിക്കും
മഴ കാണുുവായിരിക്കും ഇപ്പൊ നല്ല വെയിലാ ഭയങ്കരം ചൂട് ഞാൻ വെളിയിലൊന്ന് ഇറങ്ങാൻ ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ നോക്കിപ്പോ ഒരു രക്ഷയില്ല
അപ്പ അത്രയും ചൂടല്ലേ ആ നമുക്ക് പിന്നെ ചൂട് സമയം ആണെേലും ചൂടാണെങ്കിലും നാലല് സൈഡും മരങ്ങളൊക്കെ ഉണ്ടായണ്ട് വീട്ടിലിരിക്കാം കുഴപ്പമില്ല
വീട്ടില ആഹ
ഇഷോട്ട് ആേും വാലുംയുംൂ വന്ന് കറുമ്പഴ പറ നല്ല സുഖമാണല്ലോന്ന് പറയാ വിെളിന്നൊക്കെ ഒന്ന് കേയറുമ്പോ ആ നല്ല വിളിന്നൊക്കെ വന്ന് കഴുമ്പോ അ നല്ല സുഖന്ന് പറയാം അടുത്തൊക്കെ പ്ലാവും മാവുംവും അങ്ങനെയൊക്കെ ഉണ്ട് ആ അതിന്റെ തണുപ്പുണ്ട് പിന്നെ ദൂ നിക്കുന്ന പറഞ്ഞ ശല്യം വണങ്ങ് തൂത്ത തൂത്ത്ൂപ്പാട് വരും
ആഹ അത് നേരാ കാ ഒരു കാറ്റൂടി അടിിച്ച കഴിഞ്ഞാൽ മറ്റം നോക്കാൻ പറ്റൂല
മുറ്റം തൂതില്ല കാണുന്ന കഴിക്കൂ മറ്റൊന്നും തൂക്കാത്ത ആൾക്കാരാാണ്
ആഹ
അത്ര അത്ര ബുദ്ധിമുട്ട് പിലാവിന്റി എല്ലാംഴ ചക്കെടെ സിസൺ ആകുമ്പോൾ അവരെ ഈ ചക്ക- എല്ലാംും ഉയരത്തിരിക്കുന്നന്ന് നമ്മുക്ക് അടത്താൻ പറ്റത്തില്ലല്ലേ അത് തന്നെ ഇഞ്ഞ് വീഴും പഴു പഴുത്ത പഴുത്തി ഇഞ്ഞ് വീഴും ഉം അങ്ങനൊക്കെ ശല്യംുണ്ട്